ഹലോ കേകാമോ
ആഹ് കേൾക്ക്ണ്ട് എന്താ എവിടെ പോണു സുഖാണ് എന്താ സൗണ്ട് എവിടെ പോണു വണ്ടീന്റെ
അല്ല അത് ഫ്യാന് ഇട്ടിരിക്കുന്ന കേട്ടാ ആ ഫ്യാനിന് ഇത്തിരി സൗണ്ട് ഉണ്ട്
അഹ് ആ ട്ട ഞാൻ കരുതി കുട്ടിനെറ്റ് എവടക്കാ പോണ് കരുതി രാത്രിയിലാണ്
ആഹ് ഫ്യാനിന്റെ ഫാനിന് ഇത്തിരി സൗണ്ട് ഉണ്ട് അതാ
ആഹ് കടക്കാനായില്ലേ
ആഹ് കടക്കുന്നു
ഉം നേരം കുറെലെയ്റ്റായില്ലേ ലൈറ്റ് ലൈറ്റആയില്ലേ ചോയിച്ച നേരംഈ നേരത്
ഹായ്
പതിനൊന്നരായില്ലേ
ആഹ് പതിനൊന്നര കഴിഞ്ഞു
ഉം
കഴിക്കുന്നേ ഒള്ളൂ കഴിക്കുന്നേ ഉള്ളോ
ഇല്ല ഞാൻ വൈകുന്നേരത്ത് കഴിച്ചിന്ന് ഇന്ന് ഇവിടെ നോമ്പല്ലെയിന്നോ അപ്പൊ
ഉം
അപ്പൊ വാങ്ക് കൊടുത്തപ്പ ആ ആറ്മണിന്റെഷം
എത്ര മണിക്കാ ഉറങ്ങാറ് പന്ത്രണ്ട് മണിയക്കാവോ?
ആഹ്! വന്നു പണിയൊക്കെ ആവും ഇങ്ങനെ ഓരോ കഴിച്ച് ഫോണുമേലും തോണ്ടിയിരുന്ന കയിക്ക്
ഉം.....
ഇപ്പൊ മെയിന് ഫോണും ഏ... കെടന്നക്കണ് കെടന്നക്കാ ഹസ്ബൻഡ ഒക്കെ കെടന്ന് ഞാൻ- ഓരോരോ പണിയനോ പാത്രഒന്നും കൈകിച്ചിട്ട് ണ്ടായിനില പിന്നെ രാത്രി ഞാൻ അൽക്കല് എന്നാ രാവിലെ നമ്മക്ക് ഏ
എത്രാണ് അരക്കല്?
അല്ല ആലക്ക് തിരുമ്പലേ!
ആ രാത്രിയിലാണല്ലേ!
ആഹ്! അപ്പൊ രാവിലെ നമുക്ക് കോരട്ടാ മതി-
ഉം... ഉം....
രാത്രി അപ്പൊ അങ്ങനെ ഓരോരോ ചുറ്റുപാടില് അടക്കളയി നിന്ന് ഇപ്പോ ഇങ്ങനെ പോന്നിട്ടുള്ളോ അതിന്റെ കൂടെ ഫോണൊന്ന് നോക്കും ഈ ഫോൺ ഉണ്ടായോട്ട് നമുക്ക് നേരം പോണ അറിയുന്നില്ല
ആ.. ആഹ്!
അങ്ങനൊയിട്ട് അപ്പെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുമുക്ക് എത്തിട്ടേള്ളൂ അപ്പൊ ഫോൺ നോക്കിയതാണ് പിന്നെ അവിടെ എന്താ നേരെ വൈകോ എന്നും കിടക്കാന്?
ആഹ്! ഈ സമയക്കെ ആവും
ഉ അപ്പൊ എന്തൊക്കെയറ പണി? ഭക്ഷണം കഴിക്കാൻ നേരം മുമ്പ് ഭക്ഷണക്കെ കഴിച്ച്
ഭക്ഷണം ഞൻ ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പം ഭക്ഷണം കഴിക്കും
ഉം... എന്താ ഫുഡ് ഇന്ന്?
ചോറ്, ചോറ്, മീൻകറി, ചീനി
ഉം... ചീരെ ചീ-
ചീനി ക കപ്പക്കൾ എന്തോ പറയുന്ന മരച്ചീനി
ആഹ്! പിന്നെ കുളക്കേങ്ങ തേങ്ങ കപ്പ
ആഹ്.... അതെ! അതെ! നമ്മളവിടെ മരച്ചീനി എന്നാ പറയാറ്
ആഹ്! ആഹ്!
അല്ല! അല്ല! കൂട്ടാൻ വെച്ചത്.
ഇതെങ്ങനെയാ കൂട്ടാൻ വെക്കുക?
ഉടച്ചു വയ്ക്കും അെ പോയി എ തോന്നി
തൂമ്പിച്ചിയാ
ആഹ്! ഇങ്ങനെ നല്ല വേവിച്ചി - ട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് ഇളക്കി- കൊഴമ്പ് പോലൊക്കി
ആഹ്!
ഗരം ആഹ്! എന്നിട്ട് ഇളക്കി ഇഞ്ഞ് എടുത്താ മതി
ആഹ്! ഇത് ഉപ്പേരിയാക്കാൻ ഒക്കില്ലേ?
ഇല്ല! ഇല്ല!
ഉം.. നമ്മള എന്നാ കറിക്ക്കൂട്ടാ അങ്ങനെയല്ലേ? ഉമ് ചായക്ക് കടിക്ക്
ഈ കിഴങ്ങ് കൊത്തി അരിഞ്ഞ്
ആ ന്നിട്ടൈക്ക് കറി പാർ ച്ചു
അത് കഴുവി അടുപ്പില് ശകലം വെള്ളോം വെച്ച് അടുപ്പില് വെക്കും അടുപ്പില് വെച്ച് വേ വേവിച്ചയ്ന് ശേഷം ഉപ്പും മഞ്ഞപ്പൊടീയി ട്ട് എളക്കി ഒന്ന് ചൂടാക്കി നല്ലോണം കൊഴമ്പ് രൂപത്തില ഇടിച്ചേ
ആഹ് ആഹ്
രിച്ച് നല്ല കൊഴമ്പ് രൂപത്തിലാക്കി നമ്മള ച കൂട്ടാൻ വയ്ക്കൂല്ലേ
ആഹ്! മനസ്സിലായി ആ മനസ്സിലായി നല്ല ഒടച്ച്
ആഹ് ഒടച് വെക്കും അത് വെറുതെ കറീടോടെ കഴിക്കും അല്ലാതെ ചോറിന്റോടെ കഴിക്കും
ആ ഇവടെ ചോറിന്റെ കൂടെ ഞമ്മളങ്ങനെ കറിന്റെ കൂടെ വൈകുന്നേരല്ലങ്കിരാവിലെ കറിന്റെ കൂടെ മീങ്കറ്യോ അല്ലെങ്കി എറെച്ചി ക്കറ്യോ വാർന്ന് വെച്ചും ചോറ്റിക്കത് കൂ
ആഹ് ആഹ്
ഉം
നമ്മള് പിന്നെ അവിക്കല്ണ്ട്
അവ് എന്ത് അവിയലോ?
അല്ല ഈ കെഴങ്ങ് പുഴുങ്ങും പുഴുങ്ങൂലേ ആവില്
ആഹ് ആഹ് ആഹ് വൽതാക്കി വല്ല്യ കഷ്ണാക്കി
ആ വല്യ ഷണ്ണാക്കി അതെല്ലാർക്കും വയ്ങ്കര ഇഷ്ട
ആഹ് അയ്ക്ക് പിന്നെ ചമ്മന്ത്യോ ന്തെങ്കിലൊക്കെ ട്ടിട്ട്
ആ മൊളകൊടച്ചത് അങ്ങനെ എന്തെങ്കിലു ഒക്കെ
ആഹ് ആഹ് അങ്ങനക്കെണ്ട് ചെത് ചോറിന്റെ കൂടെ ഞ ആദ്യായ്റ്റ്
ചോറിന്റോടെ മെ ഞങ്ങക്ക് ചോറിന്റോടെ മെയ്നാണ്
ഉ മറ്റേത് നഞമ്മള് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയാല് പാൽക്കപ്പ പാൽപൂളന്നൊക്കെപറീലെ ത്തേനെ അതീ തേങ്ങാപ്പാൽ ല് ണ്ടാക്കിട്ടേയ് ത് ഞമ്മള് പ്പോ പ എർച്ചി ബിരിയാണി ഒക്കെ ണ്ടാവോല്ലോ അ ല്ലേ അത്പോലെ വേറെ വെറൈ ല്ലാതെ ചോറിന്റെ കൂട അങ്ങനെ കയ്ക്കലല്ല
നമ്മക്ക് മിക്കവാറു ചോറിന് മസ്റ്റാണ് ചീനി ചക്ക
ഉം
ഇ കപ്പയും ചക്കയൊക്കെ
അഹ് ആഹ് വീട്ടി ചക്കക്കെ ണ്ടാ
ഇല്ല ഇല്ല മ്മക്കാരെങ്കിലും തരുന്നെങ്കിലേ ഒള്ളൂ ചക്ക നമുക്ക് സ്വന്തായ്ട്ട്, പ്ലാവില്ല
അട്തൂന്നൊക്കെ തര്ണ്ടാവുല്ലേ പിന്നെ ഹസ്ബന്റെ ഓലൊക്കെടന്നാ
ആ ല്ലാരു ഒറങ്ങി മോ മാത്രം ഒറങ്ങീല്ല
ചെറുതാ മോന്
അല്ല മോനൊക്കെ വലുതാ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന
ഒന്നൊള്ളൂ
പത്താം ക്ലാസ്സില് മോന് മോളുണ്ട് എട്ടാം ക്ലാസ്സി പഠിക്ക്ന്നു
ആ മോനെന്താ പഠിക്ക
ആ കൊഴപൊല്ല പഠിക്കും
ക്ലാസ് ല്ലല്ലോ നാളെ ഇന്ന് ണ്ടയ്നാ
നാളെ ക്ലാസുണ്ട് ഇന്നില്ലാര്ന്നു.
ആഹ് അല്ലീങ്കി നാളെക്കക്കാ ല്ല പിന്നെ ബധല്, ഏല്ലോട്ത്തും അങ്ങൻ തെന്നെ ഉം പിന്നെ ഇബല് യാത്ര ഇടക്ക് നമ്മള് ഇങ്ങനെ അല്ലാതെങ്ങൊന്നും പോവുല്ല
ആഹ് ആഹ്
കടേണ് അപ്പൊ കട അടച്ച്ങ്ങാണ്ടാണ് മുപ്പര്ക്ക് ഇത് ഉസ്കൂളിന്റെ മുന്നിലെല്ലാതുണ്ട് ഫാൻസി ഐറ്റങ്ങള് ചെരു സ്കൂൾ ആ കൊഴപ്പല്ല്യ രണ്ട് റൂമി
മ്
രണ്ട് റൂമില് സെറ്റ്
വീട് ഉള്ളിലോട്ടാ ടൗൺ ആണോ
ഉള്ളിലോട്ട് തന്നെ ടൗണിലല്ല്ലാ
ആഹ് ആഹ്
പിന്നവ്ടന്ന് കൊറച്ച് പോയാമതി. കട കടീക്ക് പിന്നെ വ് ട്ട്ല് ചെറ്തായിറ്റൊര് കടേ
ആ ആഹ്
ഹസ്ബൻഡ് പോയാല് ഞാന് സാധനമൊക്കെ എടുത്ത് കൊടുക്കും.
ഉ ഉ മക്കള് കൊച്ചുതാ
ആഹ് ഒന്നില്ല
ആ ആ മോ മോളും മൂനും അല്ലേ
ഒന്ന്
ഒരാളേ ഉള്ളല്ലേ
ആ മോള
മോള മോനാ
മോള് മോള്
മോള് ഉ
ഉം പിന്നെ അവിടെ മുന്ന് കുട്ടികളാ
ത്തണ്ടോ?
പച്ചക്കറികൾ ഈ മയന്റെ മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ വെ ടെറസിന്റെ മോൾല് വൈതൻങ്ങ, വെണ്ടക്ക, ചീര പിന്നെ മത്തന് മത്തന കായ്ച്ചിട്ടില്ല ഇല ഉണ്ടായി അങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കി പിന്നെ തണ്ണിമത്തൻ ഉണ്ടാക്കിയോ ഒറ്റൊന്നും പിടിച്ചില്ല
ആഹ് ആ
വള്ളിയൊക്കെ ഇങ്ങനെ ഉണ്ടായി പിടിച്ചു കിട്ടിയില്ല
നമുക്ക് നമ്മ നമ്മക്ക് ഇവിടെ മുന്തിരി വള്ളിയുണ്ട് പക്ഷേ മുന്തിരി ഇല ഒക്കെ ശരിക്കും പിടിക്കും പക്ഷേ മുന്തിരി പിടിക്കും
ആ എവ്ട്ക്ക്വാകേറ്റീക്ക്ണ് മുന്തിരി വള്ളി മേൽക്കോ
ഹലോ
മുന്തിരിവള്ളി എവ്ട്ക്കാ കേറ്റീക്ക്ണ് വാർപ്പിന്റെ മോൽക്കോ
ആ അതെ
കയിച്ചിട്ടില്ല
ഇല്ല ഇല്ല കായ്ക്കത്തില്ല പക്ഷെ ഇലയൊക്കെ ശരിക്കും കോഴുത്ത് പിടിക്കും.
ഇല പിടിച്ചിട്ട് എന്താ കാര്യം
ആ പക്ഷേ ഇത് വരത്തില്ല പിന്നെ അത് വെട്ടി കളഞ്ഞ്
ആ ഇവിടെണ്ട് ഇവിടെ വീട്ടിലുണ്ട്
ഉം ഉം
മുന്തിരി വാർപ്പിന്റെ മേൽക്ക് കഴിഞ്ഞ പ്ര ഈ പ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യം നല്ലവണ്ണം കായ്ച്ചു പക്ഷെ തൊള്ളിക്കങ്ങട്ട് ഉട്ടാൻ പറ്റൂല. കഴിച്ചിട്ട് ഉണ്ടാവില്ല പേരും പൂളിയാൻ ജ്യൂസ് മുന്തിരിയാണ് പിന്ന പ ഴക്കുമ്പളാണ് ങ്കില് ഒന്നോ രണ്ടെണ്ണം വലി ഫുള്ളായിട്ട് പോകും മൂന്നാലക്ക ഇങ്ങന പൗക്കും അതും ചെറ്തായിട്ട് ചോപ്പുണ്ടാര്ന്ന്
നമക്ക് ഇവിടെ പിന്നെ ചാമ്പയ്ക്കാ പുളിഞ്ചിക്കാ നെല്ലിക്കാ അതൊ ക്കെ ഒണ്ട്
ആഹ് ആരെണ്ടാക്കുക ആര നട നട്ടത്
അതൊക്കെ ഉപ്പ
ആഹ് അല്ല അവിട്‌ന്ന് നോമ്പ്ണ്ടായിട്ടില്ലെ
ആഹ് ഇണ്ട്
ആഹ് ഞാന് സംസാരം കേട്ടപ
ആഹ് ആ
ഓയ് എന്തെനു നിങ്ങട സ്പെഷ്യല്
സ്പെഷ്യല് പൊരിപ്പൊക്ക ണ്ടാർന്നു
എന്ത്
ചായക്കടി
ആ പൊരി പൊരി
പൊരിയല്ല ഈ ചായയുടെ പല ചായക്കടയിലെ പലഹാരങ്ങളില്ലെ
ആ അതന്നെ അവിട പൊരിക്കടീന്നാ
ആഹ് ഇവിടെ ആഹ് ത വര്ന്ന് ന്താ കടീ ന്ന് പറയും അല്ലെങ്കി പൊരിപ്പന്ന് പറയും
ആഹ പിന്നെ ഭക്ഷണാ ഇതായിട്ടില്ല്യാ
ആ എന്താലും ചോറാണ് കഴിക്കാറുള്ളത് എന്തെങ്കിലും അയ്ക്ക് പൊരിപ്പന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ചോറൊക്കെ കഴിക്ക്ന്നെ പിന്നെ കഞ്ഞി ഒണ്ടാർ ന്നു
ആഹ്
ഉം
പിന്നെ ജ്യൂസ് എന്തെങ്കിലൂ ഒണ്ട് തണ്ണിമത്തൻ ജ്യൂസൊക്കെ ഒണ്ടാറ്ന്നു
ആ ആഹ്
പിന്നെ നമ്മളത് റമളാ നോമ്പല്ലാത്തത് കൊണ്ട് ചെറിയ രീതിയിലെക്കെ അങ്ങ് പോയതേ ഒള്ളൂ
ആഹ് ആഹ അങ്ങനത്തന്നെ റമനാവുമ്പോ പിന്നെ ഞമ്മള് അയിനെ ഒരുക്കായി കണ്ട്
ആ അതെ അതെ ഇപ്പഴെ എന്തെങ്കിലു ഒക്കെ കാണുവല്ലോ
ആ ആഹ് ഇവിടെ അതന്നെ ഹസ്ബൻഡ് നോമ്പോറ്റ് നോമ്പറന്നെന്റെഷം
കഴിഞ്ഞ് കിടന്നപ്പ നല്ല അന്തം
ഊ മ്
പിന്നെ വേറെന്തെന്നാല് ഞാന് ന്നാ പിന്നെ വിളികാം ഹലോ
ആ സെരി
ഇ ന്ന ശരീട്ടാ ന്നാ ഞാ പിന്ന വിള
ആഹ് ഓക്കെ